ഹലോ ഹലോ
പറയൂ.
കേൾക്കുന്നുണ്ടോ.?
ആഹ് കേൾക്ക്ണ്ട്.
എന്താ പണി. കെടക്കാണോ ചോറ് തിന്നോ ഫുഡയിച്ചോ
ചോറൊന്നും കഴിച്ചിട്ടില്ല. കുളിച്ചിട്ടെല്ലാം കഴിക്കാന്ന് വിചാരിച്ച്.
ഓഹ് ഓഹ് ഉം ഉം ഭക്ഷണം കഴിച്ചിട്ടില്ല. കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്ക രണ്ട് മണി ആവട്ടെന്ന് കരുതി. രണ്ട് മണി ആയി.
ആഹ്
ഫുഡൊക്കെ ആയിലേ?
ആഹ് ആയിക്ക്ണ്
ഇന്നെന്താ ഫുഡ്?
പിന്നെ ഹെ ചോറും എ തക്കാളി താളിപ്പും പിന്നെ കൈപ്പങ്ങ
അ ആഹ് ഒ ഓഹ്
ഇങ്ങളെ അവിടെ മഴയൊന്നില്ല്യ രണ്ട മൂന്ന് ദിവസായിട്ട് നല്ല മഴയേരുന്നു ഇപ്പം മഴൊന്നുല്ല കുറച്ച് വെയിലുണ്ട്
ആഹ് ഇന്ന് വടേം വെയിലുണ്ട്
ആഹ് മഴയാവ്മ്പ നല്ല തണുപ്പ് വെയിലായ ഒട്ടും പറ്റൂല്ല
പൊർത്തെർങ്ങാൻ വയ്യ ചൂടാണ്
ആഹ്
കൊറെ തിരുമ്പിയത് ഒക്കെണ്ട് ഒണങ്ങാനൊക്കെ അപ്പൊ വെയില് വേണം. വെയിലറേക്കും മായയാണം രണ്ടും വേണം ചൂടോണ്ട് മഴ പെയ്താ മതീന്ന് കര്തിക്ക മഴ ആവ്മ്മ വെയിലർച്ചാ മതിന്നര്തും
ആഹ് ഡ്രസ്സ് ഒന്നും ഒണങ്ങ്ണില്ലേ
ആഹ് ഡ്രസ്സ് ഒന്നും ഒണ്ങ്ങാനിട്ട് മക്കളെ യൂണിഫോമിന്റെ പാാന്റിന്റെ അവിടെ അരയന്നും ഒണങ്ങൂല
ആഹ് അതാണ് ബുദ്ധിമുട്ട്ള്ളത്
ആഹ് ആഹ് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട്ണ്ടോ
ഏഹ് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടില്ല. പ്പ രണ്ട് മൂന്നൂസായിട്ട് നല്ല മഴണ്ടായോണ്ട് കിണറൊക്കെ കൊർച്ചൊന്നും ണ്ടായിട്ടുണ്ട്
ആഹ്
എന്താ വൈന്നേരം എന്താ കടി എന്തെങ്കിലും ഇണ്ടാക്കുന്നുണ്ടോ ഇങ്ങനെ
വെള്ളം വറ്റാറ്ണ്ടോയ്ക്ക വേനൽക്ക് കെണറ് വെള്ളം കൊറയോ
ഏഹ് അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല ഇതുവരെ ഇണ്ടായിട്ടില്ല ഞങ്ങൾതർഞ്ഞാല് മൂന്ന് ടീമാണ് ഒരു കെണറ് ഉപയോഗിക്ക്ണതെ
ഓഹ് അത് ശരി മൂന്നാള് മോട്ടർ വെച്ചക്കൂലേ ആഹ് അപ്പൊ അത്യാവശ്യം വെള്ളണ്ടല്ലോ ആഹ്
ആഹ് അത്യാവശ്യം വെള്ളംണ്ട്
ആഹ്
മഴ വന്നഴിഞ്ഞാ പിന്നെ നല്ല രീതിക്ക് വള്ളണ്ടാവൊല്ലോ
ആഹ് ആഹ്
ഇങ്ങൾതെന്താ കൊയൽ കിണറാണോ അല്ലല്ല തോടൊന്നുല്ല ആഹ് ആഹ്
നമ്മള് സാധാ കെണറന്നെ മ്മളെ പിന്നെ പാടത്ത് തോടിന്റൊക്കെ വക്ക്നായിട്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുംല്ല
ഇവിടെ അങ്ങനെ തോടൊന്നുല്ല ഇവിടെ ഇങ്ങനെ നല്ല നഗരാണ് കൊർറച്ച് അങ്ങാടി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അട്ത്ത്ള്ളത്
ആഹ് ആഹ്
ന്നെ കാണാനൊന്നും അങ്ങനെ ഇതൊന്നുല്ല തോട്, പൊഴ അങ്ങൻത്തെ സംഭവങ്ങളൊന്നുംല്ല.
ഓഹ് അയ് ശരി ഇവിടെ തോടിന്റെ അട്ത്തന്നെ നമ്മളെ വീട് തോട്, പാടം, കവുങ്ങൾ, റബ്ബർ ഇങ്ങനെ കാണാന് നല്ല രസാണ്
ആഹ് പ്പല്ല ഇതയ്ക്കൂല്ലേ
ആഹ് ഇപ്പൊ മഴയായിട്ട് തോടൊക്കെ നല്ല വെള്ള ആയിട്ട് നല്ല രസാണ് റ്റേ തോട് വെള്ളം വറ്റീനി ഒണങ്ങിയിരുന്നു ഇപ്പം മഴെയ്ത് വള്ളൊക്കായി.
ഇപ്പം മക്കളക്കവിടേക്കുലെ.
മക്കള് സ്കൂള് ഒരാളെ ഇൻക്കൊള്ളൂ. ഓൻ സ്കൂള് പോയി നാല് മണിയാവും വരാന്.
ആഹ് ആഹ് മക്കള് വര്മ്പേക്കും എന്തെങ്കിലും ഇണ്ടാക്കി വെച്ചിട്ടല്ലംണ്ടോ?
ഇല്ല ഇണ്ടാക്കി വെച്ചിട്ടൊന്നുല്ല. ഓനയ്നങ്ങനെ ഭക്ഷണം എന്തേം എണ്ണക്കടി അതൊന്നും ഓന് വേണ്ട ഓനെന്തേം ജ്യൂസ് അടിച്ചെച്ചാ അത് കുട്ടച് ചോറും തിന്നൂല ബേക്കറി ന്തേം ഇണ്ടെങ്കി അത് തിന്നൂ
ഉം ഉം വൈന്നാരൊക്കാവുമ്പോ മഴിം കൂടിം പെയ്യുമ്പം നല്ല എന്തേലൊക്കെ ഇണ്ടാക്ക്യേച്ചാലേ
എന്തേം ണ്ടാക്കി തിന്നാൻ തോന്നും എണ്ണക്കടികളൊക്കെ.
മഴങ്ങട്ട് തിന്നാനും നല്ല രസാണല്ലോ.
ആഹ് ഇങ്ങള്ണ്ടാക്കോ വൈന്നേരം
ആഹ് ഞാന് ഇണ്ടാക്കലൊക്കെണ്ട് ഉള്ളിവട അങ്ങനത്തൊക്കെ ണ്ടാക്കും. അങ്ങനെ അധികൊന്നും ഇണ്ടാക്കലില്ല അധികൊക്കെ പൊർത്ത്ന്ന് കൊണ്ടരലാണ് ഇപ്പൊ നമുക്ക് ഏത് സാനായാലും പൊർത്ത്ന്ന് ചെറിയ ത് വിലക്ക് കിട്ട്ണോണ്ട് നമ്മൾ അങ്ങനെ കൊണ്ട്രും ഇണ്ടാക്കാനൊരു പണിയായോണ്ടേ മടിയായോണ്ടേ
ചെലേ ദിവസം കിച്ചണി കേറാനൊര് മടിയാ
ആഹ് ഇപ്പം മഴൊക്കെ ആയൊണ്ട് പ്രത്യേകിച്ച് രാവിലൊക്കെ എണീ കുമ്പളെ ഭയങ്കര മടിയാണല്ലോ.
ആഹ് ആഹ് അതെ ഉച്ചക്കെന്താ ഫുഡിനെന്താണ്ടാക്കി
ഫുഡിനെന്താ ചോറും അതൻ പിന്നെ കൈപ്പങ്ങ ക്കെ ഇതാകിയേച്ണ് കോഴി പൊരിച്ചും വെച്ച്ക്ക്ണ്
ആഹ് ആഹ് ഉച്ചക്കും രാത്രിയൊക്കെ ഒന്നായിട്ട് വെക്കലാ അതോ വൈകുന്നേരം വേറെ വെക്കോ
വൈന്നാരം ഇപ്പൊ ചോറ് കൊർച്ച് എന്താണ് കമ്മിയാക്കി വെക്കല് പിന്നെ രാത്രി വേണങ്കി പിന്നെ ഇണ്ടാക്കാ ന്നുള്ളത് വിചാരിച്ചാലേ ഇഞ് പിന്നെ വെർതെ ബാക്കിയാവണ്ടാന്ന് വിചാരിച്ചിട്ടേ.
ആഹ് ആഹ് കോയിയൊക്കെ ഉണ്ടോ വീട്ടില് കോഴി, ആട്, അങ്ങനെ എന്തേംണ്ടോ
ഏഹ് അങ്ങനെ ഒന്നുല്ല്യ
ആഹ്
പിന്നെ ഞമ്മക്കയ്നെ നോക്കാനൊന്നും കയ്യൂലേ അല്ലെങ്കിതന്നെ വീട്ടിലെ പണിം മക്കളൊക്കെ ആയോണ്ടേ
ആഹ് ആഹ്
അയിനൊന്നും അങ്ങനെ നോക്കാനൊന്നും പറ്റൂല അവിടെണ്ടോ
ഇല്ലല്ല ഇൻക്കുല്ല കോഴി ഇൻക്ക് ഇഷ്ടല്ല പുത്യാപ്പള ങ്ങനെപറിയു അൻക്ക് കോഴിനെ വാങ്ങി ദാ നോക്ക്‌യൂടെ നമ്മളെ ചു ബാക്കിള്ള ചോറൊക്കെ ന്നാ വെറുതെ കളയണ്ടലോന്നൊക്കപറിയും ഇൻക്കിഷ്ടേല്ല മഴെക്കെയാതൊര് എരപ്പാണ്
ആഹ് വീട് വീടിനും തന്നെങ്ങനെ
നമ്മക്കില്ലാന്നൊള്ളൂ അ ഇപ്പുറൊക്കെ കോഴിണ്ട് നമ്മളെ വീട്ടിലെപ്പളും കോഴിണ്ടാവും നമ്മക്കില്ലാന്നേള്ളൂ
ഉം നമക്കിപോ വേറെ വീട്ടിന്നു വരുമ്പം അങ്ങനെ വരാതക്കാൻ പറയാനും പറ്റൂല്ലല്ലോ. പിന്നെന്താ പ് പൊർത്തെല്ലാം പോവ ചെടികള് ഏഹ് അങ്ങനൊന്നുല്ല. ഇനിക്കയ്നോടൊന്നും അങ്ങനൊ രുതില്ല ഇല്ല ഇല്ല അത് കൊർച്ച് പണിള്ള കാര്യായോണ്ടെ
നമ്മള് കുട്ടിയോളെ നോക്കുമ്പോലെ നോക്കണം ചെടി ആയാലും അങ്ങനെ നല്ലോണ്ണം നോക്കി തന്നെ വേണം മ് ഒഴിവ് വേണം എല്ലാത്തിനും
ഇത് നനച്ചിട്ടില്ലെങ്കി പിന്നെ ആകെ പറയും വാണ്ട
ആഹ്
പിന്നെ ആകെ ഇങ്ങട്ട് വാടി കൊഴഞ് നിക്കും
ആഹ്
പൊറത്തൊക്കെ പോയിനോ?
പോവാറ്ണ്ട് ഇപ്പൊ വെക്കേഷനില് പോയീനി ഫാമിലിയായിട്ട് ഞങ്ങള് ഊട്ടിയിലൊക്കെ പോയി പിന്നെ ഹസ്ബൻഡ് ഇവടെ ഇല്ലാത്ത കാരണം കൊണ്ട് അങ്ങനെ എടക്ക് പോവൂല്ല വീട്ടിലന്നെ മുൂപ്പര് നാട്ടില് വരുമ്പം പിന്നെ ഫുള്ള് കറക്കം വരുന്ന രണ്ട് മൂന്ന് മാസല്ലേ? അപ്പൊ ഫുള്ള് എവിടെ അങ്ങ് പോവും ഓല് പോയാ പിന്നെ ഇങ്ങനെ വീട്ടി തന്നെയിരിക്കും പിന്നെങ്ങനെ എടക്ക് ഞങ്ങള് ഫാമിലിയായിട്ട് പോവും ഇപ്പൊ ഈ വെക്കേഷനിൽ സ്കൂൾ തൊറക്കാനൊക്കെ ആയില്ലേന്ന് പറഞ്ഞ് ഊട്ടി ഊട്ടിയിലൊക്കെ പോയി
ഉം അങ്ങനെക്കെ എടക്ക് ഇണ്ടായെങ്കി തന്നെ കുടുംബ ബന്ധങ്ങളൊക്കെ ഒന്നെ
ആഹ് ആഹ് അത് തന്നെ രസാണ് ഫാമിലിയായിട്ട് പോകുമ്പളാണ് രസം നമ്മള് ഒറ്റക്ക് പോകുന്നലേറെ ഫാമിലി ആയിട്ട് പോകുമ്പം നല്ല രസ കുട്ടിയളും മക്കളും ഒക്കെ ആയിട്ട്
എല്ലാരും കൂടി ഒരു വണ്ടിയിലൊക്കെ പോവുമ്പളേ ആ ഞമ്മക്ക് വീട്ടിലിരുന്ന് ആ സുഖം കിട്ടൂലല്ലോ? ആഹ് ഞങ്ങള് പോവല്ണ്ട് ഞങ്ങള് എല്ലാ വെക്കേഷനിലും പോവല്ണ്ട് ഇപ്രാവിശ്യം ഒരു റിസോർട്ട് എടുത്ത് അങ്ങനെ കൂടിയെക്കേനി
ഓഹ് അഹ് ശരി ഒരു ദിവസം സ്റ്റേ ചെയ്തു പോയിലേ?
ആഹ് അതെ ആഹ് അതെ അത് വേറൊരു രസാണല്ലോ അത് ഏലമല കക്കാടുംപുഴ ഒക്കെ ആ ഭാഗത്ത്
ആഹ് ആഹ്
ഉം
കക്കാടം പുഴയില് ഒക്കെ രണ്ട് മൂന്ന് പ്രാവിശ്യം വന്ന്ക്ക്ണ് ഞാന് ആഹ് കക്കാടം പുഴയിലൊക്കെ രണ്ട് മൂന്ന് പ്രാവിശ്യം വന്ന്ക്ക്ണ് പറയ ഈ ടൈമിലൊക്കെ വെള്ളം ഇണ്ടാവുമ്പളാണ് അതിലെ പോകുമ്പം കാണാൻ രസം
ആഹ് ആഹ് കൊറച്ച് ചെറുതായിട്ടൊക്കെ മഴിം മഴിം പെയ്യുമ്പളേ നല്ല കോടയെ ക്കെ മൂടി നിക്കുമ്പോ ആ ഒരു കാലാവസ്ഥ നല്ല രസേക്കുവല്ലോ
ആഹ് ആഹ് അഹ്ശരിയ ഇങ്ങളെങ്ങനെ ഫാമിലി ആയിട്ട് പോവല?
ആഹ് ഞങ്ങള് ഫാമിലി ആയിട്ടും അല്ലെങ്കി അല്ലാതെങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അടുത്ത് എവിടേലും പോയി ചായൊക്കെ കുടിച്ച് അങ്ങനെക്കെ പോവല്ണ്ട് ഇങ്ങനെ ആഴ്ച്ചേല് ഒരീസ അങ്ങനെ പോവലുണ്ട് എല്ല വെറ്തെ ഇങ്ങനെ വീട്ടിലിരുന്നാലേ ഭയങ്കര ചടപ്പല്ലേ?
അതന്നെ
ഇപ്പൊ ഞമ്മള്പ്പൊ അങ്ങനെ ആഹ് ഉം ഉം ഇന്നാത്തന്നെ കൊറേ വീട്ടിലന്നെ ഇരിക്കല് അപ്പൊ പിന്നെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടെ പോവ്ണതാണ് പൊറത്ത്ക്കൊക്കെ ഒന്ന്
അഹ് ശരിയ
ഉം ഇങ്ങള് ഇങ്ങളെ വീട്ടിലൊക്കെ പോവലില്ലേ?
ഓഹ് പോവാറ് ണ്ട് ഇതല്ലേ എന്നും സ്കൂള്, മദ്രസ് ഒഴിവില്ലല്ലോ ഓഹ് ആഹ് സ്കൂള് ഇല്ലെങ്കി മദ്രാസ ഇണ്ടാവും മദ്രസ് അതല്ലേ സ്കൂള് ഇണ്ടാവും എന്നാലും പോവും കിട്ട്ണ ഒഴിവ്നൊക്കെ പോവും
ഉം പിന്നെന്താ പണിയൊക്കെ കഴിഞ്ഞോ? ഏയ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല ഞാൻ പറഞ്ഞീലെ ഇൻക്ക് അങ്ങനത്തനോടൊന്നും ഒര് താല്പര്യ ഇല്ല.
ആഹ് ആഹ് സൗകര്യം വേണം പിന്നെ ഇല്ലല്ല നമ്മ ക്ക്ല്ല നമ്മള് ഇങ്ങനത്തെത് തെങ്ങ് അങ്ങനെയൊക്കെണ്ട് അല്ലാതെ കൃഷിയായിട്ട് പച്ചക്കറികളൊന്നുല്ല.
അത് അയിന് മാത്രം സ്ഥലം വാണേ
ആഹ് സ്ഥലും വേണം പിന്നെ നമ്മള് നോക്കി നടക്കും മാ അതിന് ഒഴിവും വാണം.
പിന്നെ അത് ഞമ്മ നമ്മള് ഇവിടെ ഇല്ലാത്തപ്പള് നമ്മള് അങ്ങനെ നോക്കൂല്ല അപ്പൊ പിന്നെ അതായി ന്റെ വഴിക്ക് അങ്ങട്ട് പോവും ചെയ്യും.
ആഹ് ആഹ്
ക്ക്യാണ്ള്ളോര്ത്
ഉം ഉം എപ്പളാപ്പൊ ഫുഡൊക്കെ കഴിക്കാ ടൈമ് എബാടും ആയല്ലോ രണ്ട് മണി ആയല്ലോ.
ആഹ് രണ്ടണി രണ്ടരൊക്കെ ആവും കഴിക്കാന്.
അത് ശരി
എല്ലാരും ഒക്കെ വന്നിട്ടേ അങ്ങനെയൊക്കെ കഴിക്കല്.
ആഹ് ആഹ്
ഇങ്ങള് എപ്പളും സാധാരണ ഈ ടൈമിലെന്നും കഴിക്കലില്ലേ?
ഞാന് ഞാൻ ഒറ്റക്കല്ലേള്ളൂ ഞാൻ എല്ലാ ടൈ ചെലപ്പോ ഒരണിക്ക് ഒന്നര രണ്ട് മണി. എപ്പളാണ് തോന്ന്ണ അപ്പാണ്ട് കഴിക്കും ആരും വരാനും കാത്തിരിക്കാനൊന്നുംല്ലല്ലോ. അപ്പൊ പിന്നെ നമ്മള് പണിയൊക്കെ കഴിയുമ്പോ കിച്ചണില് എത്തുമ്പോ അപ്പാണ്ട് തിന്നും. അത് കറക്റ്റ് ടൈമൊന്നുല്ല.
പണിയൊക്കെ കഴിയുമ്പോത്തിന്നെന്നെ വേം നീച്ച് അങ്ങനെ ആക്കാനും വെയ്ക്കൂല.
ആഹ് ആഹ് ആഹ്.
ഞാനയ്ന് കൊറച്ച് മടിള്ള കൂട്ടത്തിലയോണ്ടേ വേം നീച്ചാനൊക്കെ നേരം വെകും.
ആഹ് അത് ശരി മഴയായാ പിന്നെ പറയും മാണ്ട മഴ പെയ്താ എണിക്കാന് തീരെ തോന്നൂല.
ഉം ഉം പിന്നെ ആരുല്ലല്ലോ കൊറച്ചേരം ഒറ്ങ്ങ അങ്ങനൊക്കെ ഒരു തോന്നലാണ്.
ആഹ് അതെ വേറെന്താന്നാ
വേറെ എന്താന്നാ ഭക്ഷണം കഴിക്കാൻ പോവട്ടെ ഇന്നാല്.
ആഹ് ആഹ് ശെരിന്നാ ഓക്കെ ട്ടോ.